ആ കേൾക്കണില്ലേ, ആ കേൾ ക്ക്ണ്ട് പറയ് എന്തേക്കെടി
ഒർങ്യോ
ഒർങ്ങീട്ടില്ല,
ഏഹ്, ഞാനെ ഇവടെ സ്കൂള് തൊർന്നതല്ലേ പുസ്തകം ഒന്നും പൊതിഞ്ഞിട്ടില്ലേനി,
ആ ഇപ്പ ആ തെര്ക്കാണല്ലലെ, ഞാ സ്വയം പൊതിയാനറ്റ മക്കളായിട്ടുല്ല,
ആ ഓല് സ്വയം പൊതിയാനായിട്ടില്ലല്ലോ,
ഉം അത് ഞാ ഇൻക്കൊക്കെ അനുഭവാണല്ലൊ സ്കൂള് തൊ
സ്ഥലം കിട്ടിയപ്പോ തോട്ങ്ങീണ്
ഏ പുസ്തകക്കെ കിട്ട്യോ എല്ലാര്ക്കും,
ആ പുസ്തകൊക്കെ കിട്ടി എപ്പയാ പൊതിയാ പൊതിയാർന്നെ,
പൊതിയാ പൊതിയാർന്നെ ആഹ് ന്നട്ടത്ത പൊതി വാങ്ങിയതോ ഏതാ,
പൊത്യോക്ക വാങ്ങീണ്
ഉം
പൊതി ഓരോ കടെലാണ്ട് പോയാല് കിട്ട്ണ ഓൽക്ക് ഇഷ്ടല്ലത് ഇട്ക്ക,
ഏഹ് അങ്ങനെ,
ഉം,
അങ്ങനെ ഓല് ഇഷ്ടള്ളത്,
അന്നത്ത പൊത്യൊന്നും ഇപ്പത്ത മക്കക്ക് പറ്റൂല, ആ ഞാന് ഇന്നെലപ്പ ഇന്റ മോനോട് പർഞ്ണ് ഇങ്ങക്കൊക്കെണ്, ഏത് പൊതിയും പറ്റാത്തത്, ഞങ്ങളൊക്കെ സിമെന്റിന്റെ, കവറ് അന്നൊക്കെർഞ്ഞാല് ചട്ടന്റെ സിമെന്റ് കവറേന്യല്ലോ,
ആ മൂന്ന അഞ്ചട്ട്യായിട്ട് നാലട്ട്യായിട്ട് അങ്ങനെ, അതുകൊണ്ട് അത് തെര്ഞ്ഞട്ക്കും ന്നട്ട് പൊടിയൊക്ക ത ട്ടി ഇണ്ടാക്കി പൊതിഞ്ഞ് ഇണ്ടാക്കലെനി ഞമ്മള് ഉം
ഞാനൊക്കെ അതന്നെയ്നു പൊതിഞ്ഞീനെ അതേപോലെ നമ്മളെ ടെക്സ് ചെരുപ്പിന്റെ കവറുണ്ടല്ലോ ആഹ്, ഇത് കീറിയാൽ ഒരു വർഷം അതന്നെ ഉണ്ടാവും,
ആഹ് പക്ഷെ അമ്മക്കൊന്നാ പിന്നടിക്കലും മാ അതൊന്നും ഇല്ലയ്നല്ലോ നമ്മള് നൂലെടുത്ത് തുന്ന, സൂചിന്നൂല് ഇടുത്ത് തുന്ന, ആഹ് ഒട്ടിക്ക, ആഹ് അങ്ങനെ തന്നെയനി അതന്നെ ഇപ്പത്തെ സ്കൂൾ ജീവിതവും പക്ഷെ, ഞമ്മള് നല്ലോം അത് ആസ്വദിച്ച്ണ് ഇപ്പത്തെ മക്ക തക്ക്‌ അത്‌ ആസ് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ സ്കൂളിലെ ഭക്ഷണം, ആ ചെറുപയറും കഞ്ഞിയും ആഹ് ആഹ് കണ്ടു അന്റെ സ് സ്റ്റാറ്റസ് കണ്ടു,
ആഹ് അപ്പൊ അവിടെ ചെന്നപ്പോണ്ട് മറ്റേ, എൽ പി യു പി കുട്ട്യേളെ
ആഹ്
അടുക്കളയ്ന്ന് ണ്ട് നല്ല ചെറുപേറിന്റിം പക്ഷെ ഇപ്പോഴും ഉണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പൊക്കെ ഞമ്മളാ പഴയ കാലത്തൊക്കാണ്ട് പോയി
ആഹ് ഞമ്മൾത് പറഞ്ഞാ അങ്ങനെന്നന്നല്ലോ ആ ചോറും ചെറുപയറും ഒരുമിച്ചിട്ട് വെ ക്ക. അല്ലെങ്കിൽ ചെറുപയറും കഞ്ഞിയും അങ്ങനെയൊക്കെ ഇപ്പൊ ചിക്കൻ ബിരിയാണിയും ഓരോ ദിവസം ഓരോ ഐറ്റംസ് ആയിട്ടല്ലേ കുട്ടികക്ക് കൊടുക്കണത് അങ്ങനെയൊക്കെ ഇ ണ്ടല്ലോ കോഴിമുട്ടായിട്ടുണ്ട് പാലുണ്ട് എല്ലാം ഉണ്ടല്ലോ ഇപ്പൊ കുട്ടികൾക്ക്. ഇടക്കിടക്ക് ചിക്കൻ കൊടുക്ക്‌ണ്ട് അങ്ങനെയൊക്കെ
ബിരിയാണി ഒക്കെ ഉണ്ട്. ഇവടെ സ്കൂളിൽ ചിലപ്പോ ഇടക്ക് ബിരിയാണിണ്ട്.
ആഹ് അതൊക്കെ ഇണ്ടേ
ഇണ്ട്
ഉം.
മാനേജ്മെന്റ് നല്ല ഉഷാറാണേ കുട്ടികൾക്ക് നല്ല സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്ക്‌ണ്ട്
ആ അതന്നെ അതന്നെ അതന്നെ അതുകൊണ്ട് എന്റെ ആങ്ങളന്റെ കു ട്ടിനൊക്കെ ഇവിടെയാണ് ചേർത്തിയത്ടി
ത്രിപ്പഞ്ചിയോ
ആ അത്രയും ദൂരത്തന്ന് കാ എത്ര ദൂരണ്ട് അവിടെ സ്കൂ സ്കൂളില്ലായിട്ടല്ലല്ലോ മുന്നിൽ കൂടെ ബസ് ഞങ്ങളെ പഠിക്കൽ കൂടെ ബസ്സ് പോവുണ്ട് അപ്പ അതാണ് മറ്റ്തന്ന് പറഞ്ഞകുട്ടികൾ ഞങ്ങളെ ഭാഗത്ത കുട്യൊന്നും ബസ്സില്ല ദൂരത്തക്ക് ബസ്സള്ളു. അപ കുട്ടേള് വെള്ളത്തി കൂട നീന്തിതാണ് അപ്പോ ഇങ്ങനെ ബസ് സൗകര്യം നോക്കിയാണ് എന്റെ ആങ്ങളയുടെ മോനൊക്കെ ഇവിടെ ചേർത്തിയത്
ആഹ്
അങ്ങനെ ചേർത്തിയക്കാണ്
ഇന്നലെ പ്രവേശനോത്സവത്തില് മാനേജർ കൊറ കാര്യങ്ങള് പറഞ്ഞു ഇപ്പ സ്കൂള് സാധാരണക്കാരെ മക്കൾക്കേ നല്ല വിദ്യാഭ്യാസം നല്ല ഹൈ ലെവല് വിദ്യാഭ്യാസം കൊടുക്കണഓല ലക്ഷ്യം അതൊക്കെ പറഞ്ഞു
അതെ ആഹ്
നഴ്സറിയിലും അതേപോലെഈ മോണ്ടിസോറിടീറ്റീസി അങ്ങത്തെ അതിലുണ്ടല്ലോ മോണ്ടിസോറി ക്ലാസ് റൂമ ഒക്കെ സെറ്റ ആക്കി ഈ വർഷം തൊട്ട്. ഓൾക്കൊരു പീരയഡ് ഉണ്ട്. പ്ലലേ കളിക്കാനായിട്ട്.
ആഹ് ആഹ് ആഹ്
ഒരു പിരീഡ ഒക്കെ ഇണ്ട്
ഉം എൽകെജി യുകെജി പിന്നെ എൻക്കവ്ടെ അവിട്ത്തെ അങ്ങന പരിചയല്ല ഞാനും മ
ഞാന് വല്ല്യ മോനെ മാത്രം അവ്ടെ വിട്ട്ട്ടൊള്ളേനി
ആഹ്
പിന്നെ കൊറേ കുട്ടിയാള് ഇണ്ടാകുമ്പളേ ശ്രദ്ധ കൊറേ എന്നൊക്കെ ഒരു ത് തോന്നലാണ്
ആഹ്
പക്ഷെ പിന്നെപ്പോ നമ്മളവ്ടെ അട്ത്ത് പുതിയൊരു നേഴ്സറി വന്നപ്പോ അവിടെ കുട്ടിയാൾ കൊർഞ്ഞ്ണ്
ആഹ് കൊർഞ്ഞ്ണ് ല്ലേ
പ്പനാലെണ്ണ ആയിണ് മറ്റേ അഞ്ചോ ആറോ ഡിവിഷനൊക്കെ ഉണ്ടായിഞ് അർഞ്ഞു ഇന്നലെ
ആഹ്
ആ ഏരിയയിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അപ്പൊ അങ്ങട്ട് പോകും.
ആഹ്
പിന്നെ എന്താ മുറ്റൊക്കെ ഇന്റർലോക്ക് ചെയ്ത്ണ്. നല്ല ഉഷാറായിണ് ഇപ്പൊരു നല്ലൊരു പ്രൈവറ്റ് സ്കൂളിന്റെ രീതിക്ക് ഗവൺമെന്റ് സ്കൂളിനെ മാറ്റീണ് ഉം പുതിയ ബ്ലോ ബിൽഡിങ്ങുകളൊക്കെ ഇട്ത്ത്ക്ണ് അതൊക്കെ നല്ല സ്മാർട്ട് ക്ലാസ് റൂമൊക്കെയാണ് അർഞ്ഞ്
അതിന് അതിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ പോയിന്നു ഉൽഘാടനത്തിന്റെ പരി പരി ഉൽഘാടനത്തിനല്ല ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല പരിപാടിക്ക് അന്ന് നല്ല ഗാനമേളിം അന്നാണ് ബാപ്പു വള്ളിപ്പറമ്പിലിനെ ക്കെ കണ്ടു അവരെ ഒക്കെ ഇങ്ങനെ ടീവിയിലും ഇതിലൊക്കെ കാണാന്നല്ലാതെ ആ ആ അങ്ങൻത്തക്കെ സെലിബ്രേ ഓലെ ഓലെക്കെ കൊറേ കണ്ടു ട്ടോ ആതിലത്തു പിന്നെ ഞാൻ ഇത്രയും കാലായിട്ട് ഇൻ്റെ മക്കളൊക്കെ പഠിച്ചിട്ട് ഞാനവ്ടെ പോയിട്ടില്ലേനി ഞാൻ ഇങ്ങൻത്തെ പരിപാടിക്കൊന്നും ഞാൻ പോലില്ലേനി ഇപ്രാവശ്യം ഞാൻ പോയി ഒക്കെ കണ്ടു പോന്നു നല്ല നല്ല ഉഷാറായിന് അപ്പളാണ് ഞാൻ ഇന്റെ മക്കളൊക്കെ പഠിച്ചീന അന്ന് ചളിയാക്കി റ്റ് വര്ല്ലേനി സ്കൂളൊക്കെ തേക്കാദീം അങ്ങനെ അങ്ങൻത്തെ സ്കൂളേനി ആ സ് ഥാനത്ത് ഇപ്പം ബിൽഡിങ്ങുകളിങ്ങനെ കാണുമ്പൊ തന്നെ ഒരു സന്തോഷാ
അഹ് ഏഹ് പ്രൈവറ്റ് സ്കൂൾൻ്റെലേറെ ഉഷാറാണ് പ്പൊ ഉം ഇന്നലെ പ്രവേശനോത്സവത്തിനൊക്കെ
ആഹ്
എന്താണ് നല്ല ഭംഗിണ്ട് കാണാനൊക്കെ
പക്ഷെ അന്നത്തെ ആ അഹ് ഓഡിറ്റോറിയം തന്നേണ് അർഞ്ട്ട് കാര്യല്ല അതൊക്കെ പുഷാറാക്കി
ആഹ് ഓഡിറ്റോറിയം ഓടിട്ടതന്നെയാണ് പക്ഷെ നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഓഡിറ്റോറിയം ഒക്കെ ഉഷാറായിന്
ഉഷാറായിന്
മെയിൻ ത് അർഞ്ഞ വീഡിയോസ് ഉണ്ടാക്കിയാണ്ടെ സ്‌റ്റാറ്റസ് വെച്ച് സ്‌കൂൾന് നല്ല
ആഹ് ആഹ്
ഇതാണ് നല്ല ഒര് ഇത് കിട്ട്ണ്ട് ഇ പ്പൊ
ഒരുവിധ സ്കൂളൊക്കെ അങ്ങൻ തന്നേണ്
ആഹ്
ആഹ്
പക്ഷെ ഇവടെ അധികണ്ട് ഇവടെ ഒരു പ്രോഗ്രാമാണ് വെച്ച് നല്ല വീഡിയോസ് ഇണ്ടാക്കി ചാനലൊക്കെ ഇണ്ടല്ലോ യൂട്യൂബിന്റെ
ചാനല ചാനലുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലുംക്കെ ഉണ്ട്
ആഹ പിന്നെ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്നുണ്ട്
ആ അതന്നെ അതന്നെ പിന്നെ ഈ സ്കൂള മെച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സ്കൂളിന്റെ മെച്ചെന്ന് പറഞ്ഞാൽ കുട്ടികള ആ കഴിവിലൂടെ കൊണ്ടുവരും അതൊരു മെച്ചം തന്നെയാണ് ഏത് എന്താ കുട്ടിക്ക്
കലാമേള കലാമേള എന്താ സ്പോർട്സിലൊക്കെ ആദ്യ കുട്ടികളെ സെലക്ട് ചെയ്ത് നല്ല എല്ലാ കുട്ടികളും പങ്കെടുപ്പിക്കും ഞമ്മളൊക്കെ പഠിച്ചുന്ന കാലത്ത്ഞ്ഞല് താല്പര്യം ഉള്ളോലെ മാത്രല്ല
ആഹ ആഹ് ഇപ്പൊ അങ്ങനെയല്ല അങ്ങനെയല്ല ഉ
ഇപ്പോ ഓരോ ക്ലാസ്സുകൾ എൽപിനെ തിരിച്ചിട്ട് എല്ലാ കുട്ടികളോടും വരാൻ പറയും
ആ പിര് സ്കൂള തന്നെ ഗ്രൗണ്ടും ശരിയായില്ലേ ഇപ്പ സ്കൂളിൽ തന്നെ ഗ്രൗണ്ട് ശ ശരിയായി ലാബിൽ എന്തെങ്കും മറ്റേ ഇതൊക്കെ ക്ലാസ് റൂമ ഒക്കെ പൊളിച്ചപ്പോ ആഹ അതന്നെ അതന്നെ എന്റെ മോനൊക്കെ പഠിച്ചുന്ന് നമ്മള മറ്റേ ആ ഗ്രൗണ്ടൊക്കെ ഇനി പോയിത്
ആഹ ആഹ കൊറച്ചു ദൂരം അപ്പുറത്തെ ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ എന്നാലും വലിയ പരിപാടൊക്കെ ഉണ്ടാകുമ്പോ പോകലുണ്ട് കഴിഞ്ഞ വർഷംക്കെ പോയിന്ന് പിന്നെ സ്കേറ്റിങ് ഇപ്പൊ സ്കേറ്റിംഗ ഒക്കെ തുടങ്ങീണ ഈ വർഷം
ആ ആഹ
അത് ഉദ്ദേശിച്ചാണ് ഇന്റർലോക്ക് ഒക്കെ ചെയ്തത് മുറ്റം
തന്നെ
ആ പിന്നെ കരാട്ടുണ്ട് എല്ലാ രീതിയിലും സ്കൂൾ എല്ലാം മെച്ചപ്പെട്ടുകൊണ്ട് നിക്കുവയാണ്
മെച്ച പ്പെട്ടോണ്ട് നിക്കുവാണല്ലേ
കുട്ടികളും കിട്ട് എല്ല പിന്നെ മാനേജ്മെന്റ് നല്ല ഉഷാറാണ് കേട്ടോ
ആഹ് അതെ പിന്നെ ഞങ്ങൾ അവിടന്നൊക്കെ വരണ്ടന്ന് വെച്ചെങ്കിൽ അവിടന്നൊക്കെ ഒരു ബസ് ഉണ്ട് പിന്നെ നമ്മള തൊട്ടപ്പുറത്ത് അവിടെ ആഹ് കേൾക്കണില്ലേ
ആഹ് ആഹ് മഴണ്ട് ഇവിടെ ചെറുതായിട്ട്
ചെറുതായിട്ട് മഴയുണ്ട് ഇവിടെണ്ട്
ഉം
ഉം അപ്പം തൊട്ടപ്പുറത്തു നിന്നൊക്കെ നമ്മള അപ്പുറത്തെ അവിടെയൊക്കെ സ്കൂൾ ഇതേമാതിരി മാനേജ്മെന്റ് സ്കൂൾ ഉണ്ടല്ലോ പക്ഷെ അവിടെയൊക്കെ ഒറ്റ ബസ്സ് രണ്ട് ട്രിപ്പാണ് നമ്മളവിടന്ന് രണ്ട് ബസ്സാ നമ്മളത് ഇവിടന്ന് അങ്ങോട്ട് പോണത് ആ സ്ഥലംത്തേക്ക് അപ്പം അവിടെ രണ്ട് പ്രൈവറ്റ് സ്കൂളുകൾണ്ട് നല്ല ഫീസ് എടുക്കണം ഇംഗ്ലീഷ് മീഡിയം ആ ഇംഗ്ലീഷ് മീഡിയത്തി നിന്ന് അഞ്ചാം ക്ലാസ്സൊക്കെ കുട്ടികൾ ഇങ്ങോട്ടാ മാറണത്
ഉം
നമ്മുടെ ഈ സ്കൂളക്ക് അതുകൊണ്ടാണ് രണ്ട് ബസ്സ് അവിടെ
ആഹ് ഇപ്പ രണ്ടോന്നല്ല ഒമ്പത് ബസ്സുണ്ട്
അല്ലേ ആ ഭാഗത്തക്ക തന്നെ രണ്ട് ബസ്സ്ന്ന്
ആഹ് നിങ്ങള അയൽ ഭാഗത്തക്ക്
അല്ല ഞങ്ങളല്ല നമ്മളെ ഓപ്പോസിറ്റ് നമ്മളെ നമ്മളെ ബസ് റൂട്ടുണ്ടല്ലോ അവി ബസ് റൂട്ടിന്റെ അ അയിലെ അവട്ക്ക് തന്നെ രണ്ട് ബസ്ണ്ട്
ഉം
അതില് ഫുള്ള് കുട്ടികളാണല്ലോ രാവിലെ
നേഴ്സറിൽ ഇപ്പ ഇന്ന് വാന് കിട്ടിയില്ല കാരണം ഇന്ന് പതിനൊന്നര വരെ ട്രിപ്പ് എടുകേനി ഫസ്റ്റ് ദിവസ ദിവസല്ലേ ഇന്നലെ പ്രവേശനോത്സവം കഴിഞ്ഞന്ന് ഏരിയൊക്കെ മാറി ഏരിയ ഒന്നും അവർക്ക് ലെവല് ആയി കിട്ടിയിട്ടില്ല
ആഹ് നിങ്ങള അതിലെ വരുവോ വാന്
ഇതിലെ കഴിഞ്ഞ വർഷം വരെ വന്നിരുന്നു ഞാന് അത് വരുവല്ലോ വിചാരിച്ച് കൊറെ സമയം ഇരുന്ന് ഒരു പതിനൊന്ന് മണിവരെ ടീച്ചർ സ്കൂൾ വിളിച്ചപ്പോ ടീച്ചർ പറഞ്ഞു വരൂട്ടോ വണ്ടി വരന്ന് വൈകും കാരണം ആർ അവർക്കും ഒന്നും ഒരു ഐഡിയ ഇല്ലല്ലോ കുട്ടികളെവിടുന്നാ കയറൊന്നും അറിയില്ലല്ലോ അപ്പൊ നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തോളിന്ന് പതിനൊന്നര വരെ ഞാൻ നോക്കി ഇരുന്നു ഒറ്റ വണ്ടി റോഡിന് പോയില്ല പിന്നെ നമ്മളാ മറ്റേ മുഗൾ ഭാഗത്തിലൂടെ താത്തന്റെ മോൾ ഓലൊക്കെ പോയി പറഞ്ഞു പത്തര പത്തേ മുക്കാലൊക്കെ ആവുമ്പോ
ആഹ്
പിന്നെപ്പൊ ഞാൻ ഇന്ന് ടീച്ചർക്ക് എച്ച് എമ്മന് വിളിച്ചു ചോദിച്ചപ്പോ ടീച്ചറ് ഡ്രൈവറേ വിളിച്ച് സെ
സെറ്റ് ആക്കിണ് നാളെ വരും നിങ്ങളെ നമ്പർ ഒക്കെ കൊടുത്ത്‌ണ് പറഞ്ഞു. ഏഹ് ഇന്ന് പോയില്ല ല്ലേ ആദ്യത്തെ ദിവസായിട്ട് മാറ്റിയിരുന്നൊക്കെ സ്റ്റാറ്റസ് കണ്ടിരുന്നല്ലോ
ആഹ്
പോവാൻ കഴിഞ്ഞില്ലല്ലേ വല്ലാത്ത ഒരുത്
ഉം ഇന്നലെ പിന്നെ നല്ല പരിപാടി ഉണ്ടായിന്
ആഹ് നിങ്ങളൊക്കെ സ്റ്റാറ്റസ് കണ്ടു മാഷന്മാരൊക്കെ എന്റെ മക്കൾ അവിടുന്ന് പോണ്ന്ന് പറഞ്ഞു മാഷുമാരൊക്കെ സ്റ്റാറ്റസ് ഇപ്പോളും കാണും.
ആഹ് പിന്നെ എന്താണ് ആഹ് ഓക്കെ എന്നാ